ഹലോ ആഹ കേൾക്കുന്നുണ്ട് ഇങ്ങൾക്ക് കേൾക്കുന്നില്ലെ ഏ ആഹ മഴ പെയ്യ്ണ്ടോ
മഴ ഇപ്പ ഇല്ല അവിടെ മഴയുണ്ടോ
ആഹ ഇവിടെ മഴ അവിടെ മഴ ഉണ്ട്
ഇവിടെ മഴ ഇല്ല
ഇല്ലല്ലേ ഇവിടെ നല്ല മഴ പെയ്യ്ണ്ട്
മഴ പെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയയാണോ
അല്ല ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല
ആഹ വെള്ളം വെള്ളത്തിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവിലേയ്കുലെ
ഇല്ല ഇല്ല പുഴയൊക്കെ എരുത്തുണ്ട് എന്നാലും വള്ളം കയറാ അങ്ങനെയൊന്നും ബുദ്ദിമുട്ടുകളൊന്നുംല്ല ഞങ്ങൾ കുറച്ച്ഉയരത്താണ് അത് കാരണം വെള്ളം കയറൂല
ഓ ഓ എന്നാച്ചാല് ഇല്ല ആ ഫുഡ് കഴിച്ചില്ല
ഉം
വേറെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയോ ഫുഡൊക്കെ ഉണ്ടാക്കാനല്ലാം അറിയോ
ആ അറിയാം
എന്താ സ്പെഷ്യൽ ആയിട്ട് മറ്റുള്ള ഫുഡ് എന്തെങ്കും ഉണ്ടോ
എന്ത്
ഫുഡ് ഉണ്ടാക്കാൻ
ആഹ അറിയാം
ആ അതൊക്കെ നോക്കിട്ടാണോ യൂട്യൂബ് നോക്കിട്ട് ഇണ്ട ക്കാറ്
നോക്കിനി യൂട്യൂബ് പിന്ന ഇങ്ങനെ പടിഞ്ഞുപ്പോ അപ്പൊ തനെ ചെയ്യും ഉണ്ടാക്കൻ
അത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോ രണ്ട് മൂന്ന് പ്രാവശ്യ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ
ഉം ആ ഓക്കെ അങ്ങനത്തെല്ല ചെയ്തിന് ഇപ്പ ചെയ്തിപ്പ ഞാൻ പടിഞ്ഞില്ലേ ഇപ്പോ ഞാൻ തന്നെ വെക്കും ഇപ്പോ യുട്യൂബ് നോക്കാത തന്നെ വെക്കും സ്പെഷ്യൽ ആയിട്ട് മന്തി ബിരിയാണി ഒക്കെ വെക്കും നിങ്ങള് വെക്കൂലെ
പ്പാ ആ ഉണ്ടാക്കും
ഉം
ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കഴിക്കോ പുറത്തുന്ന്
ഇല്ല ഇല്ല ഇല്ല ഇല്ല പുറത്ത ങ്ങനെ കഴിക്കലില്ല വീട്ടിലുണ്ടാകന്നല്ല.
ആഹ് എല്ലാം ഇപ്പോ വീ ട്ടുന്നന്നെ ണ്ടാ ക്കുന്നുണ്ടല്ലോ എല്ലാ നോക്കിട്ടല്ലോ
കടേന്ന് വാ ആ കടേന്ന് വാങ്ങണ ടേസ്റ്റ് ഉണ്ടാവില്ല പറിയും എന്നാലും
കടേന്ന് വാങ്ങുന്ന നല്ല ടൈറ്റ് ടേസ്റ്റ് റ്റുണ്ടാവും.
ആഹ് ന്റെ കേടണത് ഉം നമ്മള് വാങ്ങലില്ല നമ്മള് അധികോ ഉം ഓ ഓരോ ഓരോന്ന് കൂട്ടീട്ടൊക്കെണ് അതാണ് ഞമ്മള അങ്ങനെ ചേർത്തിട്ടാ
അതെ അതെ അത് നമ്മുക്ക് ഭയങ്കരായിട്ട് ആനികരാണ്. ശരീരത്തിന്. നമ്മൾ ഇണ്ടാക്കുന്നത് എങ്ങനെയാലും നമ്മള ആ ഒരു വൃത്തിയും കാര്യഒക്കെ ഉള്ള പ്പോൾ എങ്ങനെയാലും ഇണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാന് നല്ലതാ. അതെ ആ രീതി തന്നെ നമുക്ക് കഴിക്കാനും പറ്റും.
ഉം ഇല്ല അവര്ക്ക് പലേ പഴകിയ എണ്ണക്കെ ആവല്ലൊ കൊറേ ദിവസം ഉപയോഗിച്ചതൊക്കെ ല്ലേ ഉപയോഗിക്ക.
ന്നൊന്നും നമ്മള് അറിയുന്നില്ലല്ലോ.
അറിണില്ല. അങ്ങനൊക്കെ ഉപയോഗിക്ക്ണെ ഒക്കെ നമ്മള ആരോഗ്യത്തിന് കേടാണ്.
അതെ അതെ. നമ്മള ആരോഗ്യം നമ്മളെ ശ്രദ്ധിക്കണം എങ്ങനെയാലും.
അ അതെ അതെ നമ്മളെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം.
വെള്ളം, വ്യായാമ് ഇതൊ ക്കെ വേണ്ടുന്നതാ.
അതെ അതെ.
അത് ഒറക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒ റങ്ങണം. വ്യ വെള്ളംകൂടി ശരീരത്തിന് വേണ്ടുന്ന വെള്ളഒക്കെ ഞമ്മള് ആവശ്യത്തിനുള്ളതന്നെ കൊടുക്കണം അധികാവാൻ പാടില്ല ഒന്നും അധികം ആവാൻ പാടില്ല എങ്ങനെ നുണ്ട് ഉറക്കോന്നും പകലോന്നും ഉറങ്ങാന്നും പാടില പകലോക്ക ഉറങ്ങിയാൽ പലെ ബുദ്ധിമുട്ടാണ് അതോന്നും ആർക്കും അറിയില്ല ശരിക്കുപറഞ്ഞാൽ
പകലോന്നും അങ്ങനക്കെടക്കലോന്നും ഇല്ല്യ
അങ്ങനെ വീട്ടിൽ ഇപ്പോ ആളെല്ലം ഇല്ലെ
ആ ഇണ്ട്
ആ
വീട്ടിലേക്കാളുണ്ട് നിങ്ങൾ എത്ര മണിക്ക് ഫുഡ് ഒക്കെ കഴിക്കാം ഹലോ ഹലോ
ഫുഡ് സാധാരണ എട്ട് മണിക്കാണ് കഴിക്കാർ
നേർത്ത കഴിക്കണ്ടാവില്ലേ
എട്ട് മണിക്കായിട്ട് കഴിക്കും
അതെ ഉം ഞങ്ങള അതെ നേർത്ത കഴിക്കും ഭക്ഷണോക്കെ ആ
നമ്മൾ ലെയ്റ്റായിട്ട് ഉറങ്ങാമോന്ന് നമ്മളെ ലേറ്റായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂവെച്ചാൽ കഴിച്ചിട്ടഒര് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലെ ഉറങ്ങാനും പറ്റുള്ളൂ
ആ ഞങ്ങൾ നാർത്ത് കഴിക്കും ഭക്ഷണോക്കെ എന്നിട്ട് ഉറങ്ങണം ഉം നേരത്തെ എണീക്കും വേണം കുട്ടികൾ സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ ഉംഭക്ഷണം കൊണ്ടാവാനുളതാണ് നീക്കും
ആ രാവിലെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കോടു
ആ ഫുഡോക്കെ സ്‌കൂൾക് ആ കൊടുത്തയക്കുന്നുണ്ട്
ആ
നാലെ മുക്കാൽ നാല് മണിആവുമ്പോഴേക്കും ഉണരണം എന്നാലെ ആവുള്ളൂ മോന് ആറര ആറമുക്കാലോക്കെ ആവുമ്പോൾ ഉം എല്ലാ ഭക്ഷണവുംആവണം
ആ വണ്ടിയിലാണോ പോവാ
അല്ല ഓല് ലൈൻ ബസിനാ പോവ.
ആഹ
ഓൻകോളേജിലാണ് അപ്പൊ ബസിന് വിടും
ഓ കോളേജിൽ ആയിരിക്കും
ഓല്ക്കൊക്കെ നല്ല ഫുഡേ പറ്റും ആ ആ ഇവൻ കൊണ്ട് പോകും ഉം ഇവൻ ബിഫമിനാണ്പഠിക്കുന്നു ഓൻക്ക് ഭക്ഷണം കൊണ്ട് പോകണം പുറത്ത്തെ ദക്ഷണം പറ്റു ലാ
ആഹ അതെ ആ
ഓല്ക്ക്നല്ല ഞമ്മള് വീട്ടിലുണ്ടാക്കുന്നനല്ല ഭക്ഷണം മീൻനെ വാങ്ങണം
അതെ അതെ ഇപ്പോഴത്തെ ചില മക്കളെല്ലാം അങ്ങനന്നെ പറയാ അവർക്ക് പുറത്ത്നിന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടതുകൊണ്ടും ചിലയാൾക്ക്അങ്ങനെ ബുദ്ധിമുട്ട് അവര്ക്ക് ഇഷ്ടപ്പെടൂല വീട്ടിലെ ഭക്ഷണം തന്നെ ഇഷ്ടപ്പെടോള്ളൂ
പിന്നെ എന്താണ് ആദ്യം മുതലേ കൊണ്ട്പോം പ്ലസ് ടും പ്ലസ് വണ്ണും ഒക്കെ ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ട് പോവാരുന്നു അധികം കുട്ടികള് ഭക്ഷണം കൊണ്ട് വരും ആരും പുറത്ക്ക് പോകൂല അങ്ങനെയാക്കുമ്പോ ഒരു കാര്യാണ്
ആ
അപ്പൊ ഞാൻ വീട്ടിന് ഇണ്ടാക്കി കൊടുക്കും എല്ലാർക്കും
അപ്പൊ എങ്ങനെയാലും നിങ്ങള് ആഴ്ചക് ആണോ എങ്ങനെയൊന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം
ബിരിയാണി ഞാൻആഴ്ചയിൽ ഒരു ദിവ സെ
ങാ
അങ്ങനെ ഉണ്ടാക്കി കൊടുകോളു അപ്പോ ഇ ബൽക്ക് ഒഴിവ് ഉള്ള ദിവസം ലീവ് ഉള്ള ദി സമയങ്ങളില് സ്കൂള്ക്ക് ഒന്നുംകൊടുതയക്കില്ല
ങാ
പിന്നെകുട്ടികളന്നെ പറയും ഒനൊക്കെ പറയും ബിരിയാണി ഞങ്ങക്ക് വാണ്ട സ്കൂൾ ഇല്ലാത ദിവസം ഉണ്ടാ പിന്നെ ഓല്അതൊക്കെ തിന്ന് പോയാ പിന്നെ ഒന്നും ശരിയാവില്ല അത് പറയു ഇപ്പോ വരും സ്കൂൾഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെത്തെഉണ്ടാക്കിയാൽ മതി എന്ന് പറയും അപ്പോ അങ്ങനെ പറയും
അതെ അതെ ആഹ അതന്നെ നല്ലത് അതാവുമ്പോ ചൂടോടെ ഒന്നിച്ച് ഇഴുന്നട്ട് കഴി
കഴിക്കാം
മ്മ് എല്ലാർക്കും ഓഫർ ഇരുന്ന് കഴിക്കാലോ
ഞായറായി ലീവുള്ള ദിവസം ആ കൃഷിയൊക്കെ ചെയ്യും തീരുണ്ട് പിനെന്താണ് തക്കാളി ഉണ്ട് കസ്റ്റമർ ഇനി എങ്ങന ത പയോണ്ട്
അഹ് അതാ യായിരിക്കുല്ലേ
അതെ അതെ ഞാൻ വന്നിണ്ട് ഞാന് ബാക്കില് കൊർച്ച് അപ്പങ്ങനെണ്ടാക്കും വീട്ടിലന്നെ ഇണ്ടാക്ക്യാ നമ്മളെ ആരോഗ്യത്തിന് നല്ലയല്ലെ മരുന്നൊന്നും കൂട്ടാ
അതെ അതെ അതെ അതന്നെ നല്ലത് അങ്ങനെയാവുമ്പോ ഞമ്മക്ക് ആവശ്യത്തിനുള്ളത് ഞമ്മ ണ്ടാക്കിയത
ആഹ്
പ്പൊ ചെടിയാടെല്ല എങ്ങനെ ഇട്ടാണോ ചെടികളൊക്കെ നടോ?
ഇരുന്നങ്ങ് ഇടിയുണ്ടാ കും
നന്നായിട്ട് നോ- പോയിരിക്കുവല്ലേ ശരിയാക്കാൻ
ആഹ്
അതാന് ചെടിയൊക്കൊന്ന് നട്ട് കഴിഞ്ഞാലാലൊരു നമ്മളതിൻ്റെ മേലൊരു പൂവൊക്കെ വിരിയുമ്പോ നല്ലൊര്
അതെ നല്ല കണല്ങ്ങനെ കാണുമ്മെ നല്ലതാ നമ്മള് തന്നെ ഉണ്ടാക്കി വീണ്ടും കാണുമ്പോ നമുക്ക് നല്ല സന്തോഷം ഇല്ലേ
നല്ലൊരു സന്തോഷം ഉണ്ടാവല്ലോ രാവിലെ തന്നെ അതൊക്കെ കാണുമ്പോ ആഹ് അതെ അതെ നല്ലൊരു- ഭംഗിയാണ്
ഉം
അങ്ങനെ ഉണ്ടാകുമ്പോൾ
അത്ക്കണ്ടാവും നമ്മള് ഉണ്ടാക്കുന്നത് കിട്ടാണ് അതെ
എവിടാ ചെടിയാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത്യാവശ്യണ്ട് പക്ഷെ അങ്ങനെ അ കൂടുതലായിട്ട് ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല നോക്കണേ
അ ആഹ് അയിന്റെ ചിട്ടക്കായിട്ട് നോക്കണം എന്നാലേ ഉണ്ടാവുള്ളൂ ഉം
അതെ അത് കൊറച്ച്കാലം നോക്കീട്ട് പിന്നെ അതിനങ് വിട്ട്- ഇട്ട് കഴിഞ്ഞാ പിന്നെ ഉണ്ടാവൂല പിന്നെ അതങ്ങോട്ടങ്ങോട്ട് പോകും അതിന് മണ്ണും വളമൊക്കെ മാ
മാറ്റി മാറ്റി കൊടുക്ക ആ കൊടുക്കണം ചട്ടിൽ വെക്കുമ്പോ അങ്ങനൊക്കെ മാറ്റി കൊടുക്കണം മഞ്ഞി ത നൽത്ത് കുയ് പിന്നെ അത് ചെയ്യണ്ടല്ലോ മാറ്റി കൊടുക്കുന്നു അങ്ങനെ
ക്ഷെ ഇപ്പ അതിനൊക്കെ എല്ലാർക്കും ഇപ്പ മടിയല്ലേ മടികാരണല്ലേ എല്ലാർക്കും ഓരോന്നിനോട് എന്താ പറയാ ബേക്കോ ട്ടേക്ക് പോന്നത് മുന്നത്തെ പോലെയ ല്ല ഇപ്പോ അധ്വാനം കുറവല്ലേ എല്ലാരും
ഇപ്പെല്ലാർക്കും മടി ആണ്
യന്ത്രത്തിന്റെ മേലെ കേറിയത് കൊണ്ട് എല്ലാം
ഇപ്പെല്ലതും ഞമ്മക്ക് എന്താണ് എന്ത് ചെയ്യാനും ഞമ്മക്ക് ഓരോ മിഷീനികള ല്ലേ അത് കാരണം ഞമ്മക്ക് ഈ മടികള് വ പണ്ട് കാലം അങ്ങനെ ഒന്നു അല്ലല്ലോ അമ്മിമരക്കേയ്രുന്ന് ഇപ്പൊ മിക്സിണ്ട് തിരുമ്പൽ കല്ലിമ്മൽ
ണല്ലോ ഇപ്പ രോഗങ്ങൾ കൂടുതലല്ലേ പണ്ട് എന്ത് കഴിക്ക കഴിക്കുന്നതിനൊരു പ്രശ്നൊല്ല
ഇണ്ടാക്കിരുന്നില്ലേ ഇപ്പ അങ്ങനെല്ലല്ലോ പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പളും ആരോഗ്യം ഉണ്ടല്ലോ
ഇപ്പ നല്ല അവർക്ക് ഒരു രോഗങ്ങളൊക്കെ വളരെ കുറവ് പ്രായത്തിൽ തന്നെ
അതെ ഒക്കെ വരാണ്ട് ഉ ഭക്ഷണത്തിന് ഉണ്ട് ഇപ്പത്തെ ചെറിയ മക്കൾക്ക് അടക്കണ്ടല്ലോ പ്രേഷറും ഷുഗറൊക്കെ നല്ല ബുദ്ധിമുട്ടും ഇപ്പാക്ക് ഭക്ഷണത്തിന്റെ ഇതാണ് പിന്നെ മതി ശരിക്കും ചെയ്യല്ലേ ഓക്ക ശരി
ഓക്കെ ഓക്കെ ഇത് ഇങ്ങന